ആ എന്താ വിശേഷം
നല്ലേ വിശേഷം ചായ
ചായ കുടിഒക്കെ കഴിഞ്ഞോ
ഓ കഴിഞ്ഞു അവിടെയോ?
ഓ കഴിഞ്ഞ്എന്താ മഴണ്ടോ?
മഴപ്പൊ ചെറുതായിട്ട് നിന്നിട്ടുണ്ട് രാത്രി ഒക്കെ നല്ല മഴയ
ഉം അതെ അതെ ഇവിടെന്ന് രാവിലെയൊക്കെ മക്കൾ സ്കൂൾ പോണ സമയത്ത്ഒക്കെ മദ്രസ്പോണ സമത്ത് നല്ല മഴേ
ആ മക്കള് സ്കൂള് പോയോ
മ് മദ്രസിൽ പോയി, മോന് ഒരരണ്ടാളാണ് മോൻ മദ്രസ പോയി മോള് ചെറിയ കുട്ടിയാ രണ്ട് വയസ്സ്
ആ ആ മോന് എത്രയിലാ
മോന് മൂന്നാമത്തെ
ആ സ്കൂൾലും മൂന്നിലാണോ
ആ സ്കൂളിൽ മൂന്ന് മദ്രസയിലും മൂന്നില് രണ്ടിലും മൂന്നില്
ആ ആ ന്നിട്ട് ഇന്ന് എന്താ ഇണ്ടാക്കി രാവിലെ
രാവിലെ ദോശ അൻക്കെ എന്തേന്നു
ഇവിടെ അതെന്നെ
അ ആ അത് ശരി
ഉം ഇന്നിട്ട് ഇനിപ്പ ഇന്ന് എന്താ പരിപാടി
പരിപാടി ഒന്നും ഇല്ല മഴ അല്ലെ കൊറേ ഡ്രസ്സ്‌ ഇണ്ട് ഒണങ്ങാൻ ഇണ്ട് ഒന്ന് വെയില് ഇണ്ടങ്കി പൊറത്ത് ഇടാണെന്ന്
ആ ഒണങ്ങ്ണില്ല ഡ്രസ്സ് ഒന്നും വെയിലേ ഇല്ല്യാ
ഉ എങ്ങനെ നമ്മള എങ്ങനെ ഇതാക്കിട്ടും കാര്യല്ലല്ലോ വെയിന് കോണാണെങ്ങട് സുഖണ്ടാവുലല്ലേ അല്ലാണ്ട് ഒര്
അഹ് ശെരി എത്ര ഉണക്കിട്ടും കാര്യം
ഉം ഇല്ല എന്നാലും ഭയങ്കര മഴ ആവുമ്പളെ ഒരു ചെറിയൊരു പൂല് വരുണ പോലെ ഉണ്ടാവും തണുപ്പുണ്ടാവും ഡ്രസ്സൊക്കെ
ശരിയാണ് ഉ മണം ഉണ്ടാവോ
അതെ അതെ നമ്മള് എങ്ങനെ എന്തൊക്കെ ഇട്ടിട്ട് കാര്യല്ല്യ ആ ഒര് ഇവട ഇള്ള ആള് ഇപ്പ മക്കൾ അങ്ങനൊക്കെ പോണ്
ആ ഇക്കന്താ ചെയ്യ്ണേ
ഇക്കന്ന് മീൻ കടേലാണ് ഇവടെ അങ്ങാടി തന്നെ മീൻ മാർക്കറ്റ് ഇണ്ട്
ആ ആ
ഉം ഇക്കയും മോനൊക്കെ ഓലൊക്ക ഒരു സെറ്റ് ആണ് ആ രാവിലെ പോയി മോന് മദ്രാസില് പോകുമ്പോ രണ്ടാള് ഒരുമിച്ചാ പോവല്
ആ ആ
പേടി അങ്ങനെ ആവുമ്പോ
ആ ശരി ആവും
ഉം കൊറായി ഇപ്പൊ പാനിയും ഫുള്ള് പനി
ഇല്ലേ മഴ ആയോണ്ട് എല്ലോടുത്തും പനി
ഉം മാറിയൊന്നിട്ട് പനി
അങ്ങനെ ആണല്ലോ ഇപ്പൊ മാറി പോയിപ്പോ
പനി പെട്ടന്ന് വിടും ക്ഷീണം അങ്ങട്ട് മാറണ്ടേ
ആ
പിന്നെന്നാ ഭക്ഷണം കഴിക്കൂലല്ലോ എന്തെങ്കിലു ഒക്കെ ഓൽക്ക് ഇഷ്ടപ്പെട്ടല്ലാണ്ട് നമ്മളൊന്നും കഴിക്കൂ നല്ല ഫുഡ് ഒന്നും ഓല് കഴിക്കൂല
ഉം അവരെ കഴിപ്പിക്കാൻ നല്ല പണിയ
അതെ അതെ കഴിക്കും മന്തി ബിരിയാണി അങ്ങൻ ത്തൊക്ക അത് നമ്മള് പറയാണ്ടന്നേ എടുത്ത് കഴിക്കും അല്ലാ നമ്മള വീട്ടില ഫുഡ് അങ്ങനെ രാവിലെ കടി ചോറ് അതൊന്നും പറ്റൂല
ഉം
അങ്ങനെയൊക്കെ അടുത്തവസ്ഥ
ഉം സുഖാണ് ല്ല ഇങ്ങള് എത്ര വരെ പഠിച്ച്
ഞാൻ ടീ ടീ സി ഒക്കെ കഴിഞ്ഞു പിന്നെ വർക്ക് ചെയ്തൂണ്ട്ക്കുമ്പോ മേരേജ് കഴിഞ്ഞ് പിന്നെ പോയീല്ല പിന്നെ എന്തേ അതങ്ങനെ ഓൺലൈനായിട്ട് ട്യൂഷന് അങ്ങനൊക്കെ ഇങ്ങനെ എടുത്ത് പോണു
ഓൺലൈൻ ആയിട്ട് ട്യൂഷൻ എടുക്ക്‌ണ്ടോ
ഉം
അതെങ്ങനെ ഓരോ ട്യൂഷൻ സെന്ററിലാ
ഒരു വർക്ക് തരും കുട്ടികളുണ്ടാവുമ്പോളെ നമുക്ക് വേക്കൻസി ആരെങ്കിലും ഫ്രീ ഡോന്ന് ചോയിക്കും നമ്മൾ പഠിച്ച കോളേജ്ന്ന് അപ്പൊ അങ്ങനെ എടുത്തടു ഉം ഉം
ഉം അല്ല ഇനി ജോലിക്ക് പോവാൻ പ്ലാൻണ്ടാ
ജോലിക്ക് പോവണംന്ന്ണ്ട് മോള് കാെറച്ചുകൂടി വെൽതാവാണ്ട് മോൾക്ക് രണ്ട് വയസ്സായിട്ടൊള്ളു പിന്നെ ഇവിടെ ആരുല്ല ഞങ്ങളന്നെ ഒള്ളു മോളെ ആക്കി പോവാന് ഇവടെ അൻക്കാളില്ല ഇമ്മക്കെ അനിയൻൻ്റോടേം നിക്കും ഇവിടേം നിക്കും അങ്ങനെയാണ് അല്ലാതേ എന്നും ഇവിടെ ഉണ്ടാവലോല്ലേ കൊറച്ച് ദിവസം അവിടെ നിക്കും കൊറച്ച് ദിവസം ഇവിടെ നിക്കും
നിയ പറ്റൂലേ
ആഹ് അതെ ഓള് പോ ചേർന്നാ പിന്നെ പോവണം
ആഹ് ആഹ്
എന്തന്ന ക്ലാസൊന്നുംല്ലേ
ഇല്ലേ ഞാൻ പ്ലസ്ടു കയിഞ്ഞു
ആഹ് അത് ശരി ഇനിപ്പോ ന്താ പരിപാടി ഡിഗ്രിയോ
ഇനി മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും നോക്കാൻ
ആഹ് ബ്ലസ്റ്റുഏതേനു സയൻസോ
ആഹ് ആഹ്
ആഹ് ന്നാ പിന്നെ അതാ നല്ലത്
ആഹ് ശരി
കൊടുത്ത്ട്ട്ണോ ആഹ് അതെ പെട്ടെന്ന് ജോലിയാവും ആഹ് അത് ശെ മെയിൻ ആയിട്ട് വേണേ നമ്മക്ക് ഓരെ എന്തെങ്കിലും ഒരു വരുമാനാണല്ലോ അയിനെ പ പെട്ടന്ന് ജോലി കിട്ടണ എന്തിനെങ്കിലും ചേരണം
ആഹ് തന്നെ
ഉം
അങ്ങനെ
സ്കൂളൊക്കെ ആട അടുത്തന്നെനോ പഠിച്ചിന്ന സ്കൂള് വീട്ന്റെ അടുത്താണ് ആഹ് അത് ശെരി ഉം
ആഹ് ഒരു പതിനഞ്ച് മിനിറ്റ് ബസിന്
ആഹ് അയ്ശരി
ആഹ് ങ്ങള് ങ്ങളെ വീട്ടില് ആരൊക്കെയിണ്ട് ഉമ്മാന്റെ വീട്ടില്
ഇന്റെ സ്വന്തം വീട്ടിലാണോ അതോ
ആഹ് ആതെ ങ്ങളെ സ്വന്തം വീട്ടില്
ഇനിക്ക് താത്ത അനിയത്തി രണ്ട് ഏട്ടന്മാര് ഇമ്മ
ഉം കൊറെ പേര്ണ്ട്ല്ലേ
അങ്ങനെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഞങ്ങള് അഞ്ചു മക്കള അന് നാലാമത്തെ ത്താളാണ് ഞാൻ
ആഹ് അപ്പൊ നല്ല രസാവല്ലോ
ആഹ് രസാണ് എല്ലാരും ഒരുമിച്ച ആമ്പോ നല്ല രസം നമ്മള് വീരന്നൊക്കെ പോവല്ലോ അങ്ങനൊക്കെ മൂന്നാള് ഒരുമിച്ച് തീരുമ്പളേ നല്ല രസാണ് പിന്നെ ഏട്ടന്റെ ഭാരിണ്ടാവും അപ്പൊ നല്ല വൈബായിരുന്നു ഉം പക്ഷെ എന്നും നമുക്ക് ഒയിവുണ്ടാവില്ല മദ്രസും സ്കൂളൊക്കെ ഇണ്ടാവണോണ്ടേ മദ്രസ ഒഴിവുണ്ടാവുമ്പോ സ്കൂള് ഇണ്ടാവും സ്കൂളോഴിവ് ണ്ടാവുമ്പോ മദ്രസ ഇണ്ടാവും പറഞ്ഞ പോലെയാണ്. അങ്ങനെ നിക്കാനൊന്നും കഴിവില്ല അധികം ഒരു ശനി പോയി ഞായർ വരിയ അങ്ങനെയൊക്കെ പോവല്.
ആ ശനിയാഴ്ചൊക്കെ മദ്രസ ണ്ടാവൂലെ?
മദ്റസ് കഴിഞ്ഞിട്ടാ പോവല് ഞാൻ ചെലപ്പോ റേഞ്ച് ഒക്കെ ണ്ടാവല്ലോ മദ്റസില് ചെല ദിവസങ്ങൾ അങ്ങനെ അവധിയൊക്കെ ണ്ടെങ്കിൽ പോവലുള്ളൂ ല്ലെങ്കി ഇതേ പോലെ നമ്മൾ നല്ല മയാ വുമ്പൊ പിന്നെ അവധി പ്രഖ്യാപിക്കുവല്ലോ കളക്ടർ അങ്ങനൊക്കാവുമ്പോ പോവും അതെ
പക്ഷെ ഇതുവരെ അങ്ങനെ അവധി കിട്ടിയിട്ടില്ലല്ലോ
ഉം ഇപ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊറേ കിട്ടീനു.
ആഹ്
ആ ഇപ്രാവശ്യം രണ്ട് വട്ടം ഞങ്ങക്ക് കിട്ടി.
കിട്ടിയോ
എല്ലാർക്കും കിട്ടി അങ്ങളെ വാത്തു കിട്ടണിണ്ടോ അറീല നങ്ങക്ക് കിട്ടി
ആഹ്
പിന്നെ ഇപ്പയിന് അങ്ങനത്തെ ഒരു മഴയില്ല ഒരു പ്രാവശ്യല്ലേ പ്രളയൊക്കെ വന്നത് ഔ എന്തേനു.
ആഹ് ശരിയാ അവിടൊക്കെ ണ്ടായിരുന്നോ അങ്ങ പ്രളയം.
ഓ അല്ലോട്ത്തുണ്ടായിനു ഉം ഞങ്ങളെ ഈ ഭാഗത്ത്ക്ക് വരൂല ഞങ്ങൾ കുറച്ച് ഉള്ളോട്ടാണ്. പക്ഷേ എല്ലോടത്തും വെള്ളം കേറി സ്കൂളുകളിലൊക്കെന്നല്ലോ ആൾക്കാരെ താമസിപ്പിച്ചീനത്.
ആ ങ്ങളെവിടെ കേറില്യ
ഞങ്ങളന്ന് ഇങ്ങട്ട് എത്തിയിട്ടില്ല അമ്മള ആ ഭാഗത്തൊക്കെ ഇണ്ടായിനു. ഞങ്ങള് കൊറച്ചുങ്ങട്ട് കൊറച്ചുങ്ങട്ട് ഉള്ളോട്ട് വരണം ഞങ്ങളാ ഭാഗൊന്നും എത്തിയിട്ടില്ല. ഞങ്ങള മുൻപില്ല അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വെള്ളേനും. ചേലോരെ വീട് പൊയന്റൊക്കെ അടുത്തായിട്ടേ? സാധനങ്ങല് മൊത്തം ന്തായിനു വെള്ളം കേറീട്ട്. ടേബിളും ഒക്കെ കേട് വന്ന് ഞങ്ങളിവിടൊക്കെ എന്തേയ് പനിണ്ടോ?
ഇല്ലെയ്‌ ചെറിയൊരു ചൊമണ്ട്.
അയ്ശേരി വേഗം കാണിച്ചാ മതി ഇപ്പൊ പനിയൊക്കെ പേടിയാ എന്തൊ ക്കെ തരം പനികളാ ഉം അതെയതെ പലതരം പനികള ഉം ഹലോ?
ആഹ് ഹലോ മോളെ ണീറ്റാ
ഇല്ല മോള് മോനെ പോകുമ്പോ എയ്ന്നേൽക്കും. ന്നട്ട് ഓന്റെ കൂടെ ചായ കുടിച്ചിട്ട് വീണ്ടും ഒറ ങ്ങും അങ്ങനെയാണ് ഓള്. ഓന് പോകുമ്പോ ഭയങ്കരം രാവിലെ നീക്കാൻ മടി ആയോണ്ടേ? ഭയങ്കര കരച്ചിലൊക്കെക്കും അപ്പോപ്പിന്നെ ഓളും എണീക്കും. പിന്നെ ചായ കുടിച്ചിട്ട് ഓന് പിന്നെണ് ഓൻ പോയിട്ട് കിടന്ന് ഒറങ്ങും.
ആഹ് ന്നട്ട് പിന്നെ എപ്പള എണീക്കാ
പിന്നെ ഞാൻ വരുമ്പോ ഓരോ സൗണ്ട് കേട്ട് എയ്ന്നേൽക്കും സൗണ്ട്ല്ല ങ്കി ഓള് കൊറേ നേരം ഒറങ്ങിയോ സൗണ്ട് ണ്ടാകാൻ പാടില്ല. അതോണ്ട് ഞാനൊളെ അപ്പറ് മറ്റേ റൂമിലാക്കിട്ട് ഇവിടെ വന്ന് വിളിക്കണേ സൗണ്ട് കേട്ടാ എണീറ്റ് വരും.
ആഹ് ഒളിങ്ങനെ നല്ല ഇങ്ങനെ സംസാരി ച്ച് നല്ല കളിയൊക്കാണോ അതോ ഒതുങ്ങിക്കൂടൊ?
ആഹ് ഓളധികം സംസാരിക്കൂല മോൻ നല്ലോം സംസാരിക്കും. ഓള് ഇക്കാന്റൊക്കൊരു ടൈപ്പാണേ ഞാന് ഈ നല്ല സംസാരിക്കും പിന്നെ ഇക്ക അധികം സംസാരിക്കൂല ആവശ്യത്തിന് അവള് അയില് പെട്ട തോന്നണു മോന് ഇന്റെ പോലെ മോന് എല്ലാരും സംസാരിക്കും.
ഉം
ഓള് കളിക്കൊക്കെ ചെയ്യും അതികം ആരോട് കമ്പനിയൊന്നും ആവില്ല ഞാരെങ്കില് വന്നല് കളി ച്ച് കളിച്ച് കമ്പനി ആവല്ലോ അങ്ങനക്കെ അല്ല പെ പെട്ടെന്ന് കൂട്ടാവൂല്ല മോന് അയിനു വേണ്ടി ആര കണ്ടാലും പെട്ടെന്ന് കൂട്ടാവു പിന്നെ എന്തൊക്കെ മോളെ ചായൊടിക്കെ കഴിഞ്ഞില്ലേ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്
ഉം എന്നായിക്കോടാ പിന്നെ വിളിക്കേ ആഹ്